അല്ല
കഴിച്ചോ കഴിച്ചോ
ഇല്ല കയ്ക്കാനായിട്ടില്ല മീൻ പൊരിക്കണള്ളൂ
ആണോ രാത്രിയിലത്തേക്ക് വേറെയാണോ പൊരിക്കുന്നത്
ആ രാത്രികത്ത് മീന ആകുമ്പം വേറെ
ആ ഉച്ചക്കത്തേക്ക് എല്ലാം ഉച്ചക്കത്തേക്ക് വേറെ വ രി രാത്രിടത്തേക്കും വേറ പൊരിക്കോ
ആ മീനങ്ങനെ ചെയ്യും ഉ മീന അങ്ങനെ ചെയ്യും
ഉം ഉം ഇന്ന് മത്തി
ഉം അല്ല പുതിയപ്പിള കോര കോരമീന അവിടെന്താ തറ എനക്ക അറിയ ആ അന അവിടെ പറയാ
അല്ലല്ല എനിക്ക് തന്ന ഈ ഉണ്ണിമേലന്ന് പറയുന്ന ആണോ
അറിയില്ല മത്തിനെ പോലെ ചെന്തമ്പലൊക്കെ ഉണ്ട് ച്ചോപ്പ് കളറാണ്
ചപ്പ ഉള്ളറോ ഞാൻ പറയാ ഇതാാണ്ാ എന്തുവാ ചെങ്കലവാ
അ ത്ൻ കറില
ഉം ഓരോ സ്ഥലത്ത ഓരോ പേരല്ലേ പറയുന്ന
ആ ആധാർ നമുക്ക്റിയില്ല ഉം ഇവിടെ അങ്ങനെ പർ
അ മത്തിക്ക് എന്നെ ഓരോ സ്ഥലത്ത് ചാള അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയത്തില്ല നെത്തോലിന്നും പറയത്തില്ലേ
ആ നതോലി വ വേറെയല്ലേ ആ മത്തിയല്ലല്ലോ മത്തി അല്ല അ ബത്തല് മീന അല്ലേ അത്തല് എനക്ക് അറിയിലഞ്
ആഹ് കറിയാറ സാമ്പാറാണോ ഫുഡ് ചപ്പാത്തി ഇപ്പൊ കൊണ്ടുവരുത്തിള്ളത്
ഉം കറി റെഡിയാക്കിയോ
കറി റെടി ആയില്ല റെഡി ആക്കണം
ഉം ഉം എല്ലാരും ഒന്നിച്ചിരുന്നാ കഴിക്കല്
ഇല്ല വിഷക്കുന്നവര് അങ്ങനെ കഴക്കും അങ്ങനെ ഒരുമിച്ചിരുന്ന്ഴക്കയിില്ല
ആഹ് ആഹ് ആഹ് നോക്ക് ഭക്ഷണം വേണ്ടന്നൊക്കെ പറയണ്ട് മോളെ ഭക്ഷണം വേണ്ടന്ന് പഴം വാങ്ങിയൊക്കെ ചെയ്‌തെന്ന് ആന്നന്ന്ന്നാന്ന് അവളും മാങ്ങയൊക്കെതിന്നീന്ന അപ്പൊ അവക്ക് വേണ്ടറിയണണ്ടോ അവള്? ഉം അപ്പൊ ഞാൻ പൊരിക്കുണെള്ളു. ഉം വയറ് നെറഞൂ തോന്നണ് സന്ധ്യ ടൈമിലാണ് കഴിച്ചിക്കണ് മാങ്ങേം- ഒരിത് ചെറുപഴം. വേണ്ട അറിയിണ്ട് അപ്പൊ ഇനി ഞങ്ങൾ തിന്നുമ്പം ഇനിഭർത്താവ് വന്നിട്ടേ
വേറെന്തോണ്ട് കറി.
വേറെ ഉച്ചക്കത്തെ കറിയന്നേ- പരിപ്പും മഞ്ഞേംകറി ഉം. അങ്ങനെണ്ട് ഏഹ് മീൻ വെച്ചിട്ടുണ്ട്.
ആണോ?
ഉം ഉം. വേറെ എന്തക്കെയെന്നിട്ട് അവിടെ വിശേഷം ഇപ്പം മഴയുണ്ടോ?
ഇല്ല ഇപ്പംമഴയില്ല തോന്നിക്കുവാണ്.
ഉം ഉം ഉം ഇപ്പം വ ആരെ ഫോണെ ടുത്തു. ക്കെലും സാധത ഇങ്ങ കാണത് ആ കുട്ടിന്റെതാണല്ലേ ഒന്നര വയസ്സുള്ളേ-
അതെ അതെ പ കഷ്ട്ടം ആ കൊച്ചിനെ എങ്ങനെ കൊല്ലാൻ തോന്നി സ്വന്തം അമ്മ ഇല്ലെ.
അതാ പറഞ്ഞെ മറ്റയാള് പോട്ടെ അത് രണ്ടാൻ അച്ഛൻ പക്ഷെ പ്രസച്ച അമ്മ അങ്ങനെ ചെ ചെയ്യാന്ന് പറയുമ്പോ?
അവള് നോക്കിക്കൊണ്ടിന്നിട്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലും അങ്ങനെ നോക്കിക്കൊണ്ടിക്ക തോന്നുന്നും ഉപദ്രവിക്കുമ്പോം.
അതാ രണ്ട് കയ്യാ ദയനീയമായ പോ ഇതിലേ ഫോട്ടോ കൂട്ടിനെ കാണുമ്പോളേ സത്യപറഞ്ഞ എന്തോ പറയാ ഉം
അതെന്തും വേണ്ടി വേദനിന്ന്കാണും ഇല്ലേ?
അതാ പറഞ്ഞത് ആകെ ഒന്നര വയസ്സായിട്ടുള്ളൂ അപ്പത്തേനും ആ കുട്ടി ഒരുപാട് വേദന അനുഭവിച്ചു.
ഒരു ഇൻസ്റ്റഗ്രാമില് റീൽ എടുക്കുന്നത് റീൽ എടുക്കുന്ന ഒരാള് വീഡിയോ എടുക്കാനെന്നപ്പം ഈ കുട്ടി അമ്മയോട് ചോദിച്ചു കുട്ടിക്ക് എന്താ പറ്റിന്ന് അപ്പൊ പറഞ്ഞു സൈക്ലേന്നു ആ കുട്ടിയുടെ രണ്ട് കൈ ഒടിഞ്ഞ് അവനടിച്ച്. അത് സൈക്ലേന്ന് വീണയാന്ന് അവള് പറയുന്ന്.
ആ കുട്ടീന്റെ സൈക്കിളൊക്കെ കാണിച്ചെന്നു വലിയ സൈക്കിള ആണ് ആ കുട്ടിന്റെ സൈക്കിള് കളിക്കോപ്പുകള് സൈക്കളൊക്കെ ഇണ്ട് കാണിച്ചു തരുണം ഉം. അവര് ബീട് വന്ത് വെച്ചലേ ഉം
അയൽക്കാര് പറയണാവാരുന്നു.
അയിന് അയൽവാസികൾ കാണൂല അയൽവാസികള് കാണില്ല വീട് റബ്ബറിന്റെ തോട്ടൊക്കെ ഇണ്ട്. വീടും റബ്ബറിന്റെ തോട്ടം കുറച്ചൊക്കെഇണ്ട് അപ്പൊ കുറച്ച് ദൂരെയാണ് എന്ത് സംഭവിച്ചാലും ആരും അറിയില്ല.
ഉം ആരെങ്കിലും കാ ണ്ട് ഇതായാലും മതിയാരിന്ന്.
അയിന് കാണൂല ആരും കാണൂല കുറച്ചത് ദു അയിന് ആരും കാണൂല അത്രയും ദൂരണ്ട് തൊടു ഉണ്ടായതുകണ്ട് റബ്ബർ ണ്ടായതുകൊണ്ട് അല്ലാണ്ട് ആരും അറിയൂല്ല.
അതെ ആ പിങ്ക് ആ കുട്ടിയുടെ ആഹ അച്ഛൻ എന്ത അച്ഛന്റെ അടുത്തോട്ടാന്നല്ലോ പറഞ്ഞു വിടുന്ന സ്വർഗത്തി ലേക്ക് അങ്ങനെ ആ ഒരു വീ
അച്ഛൻ മ അച്ഛൻ മരിച്ചിട്ടില്ലേ എന്ത തൂങ്ങി മരിച്ചൊന്ന എന്താ പറഞ്ഞാലോ
ആഹ അച്ഛൻ മരിച് അപ്പൊ സ്വർഗത്തിലോട്ട് പോകുമ്പോം കുട്ടി അങ്ങനെ പോകുമ്പോം അങ്ങനെ ഒരു ഏ ഏ വീട് ടി ഇറങ്ങിയായിരുന്നു ഹലോഅച്ഛൻ സന്തോഷത്ത് ഉ
ഉ മ
പിന്നെ ഈ രണ്ടാന അച്ഛൻ തന്നെ ആൾത്തെ എന്തോ ആൾ പാരിയില് ഉപ ഉപദ്രവി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ സംസാരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലൊക്കെ ആയി
ഉം തിരുവനന്തരത്തിലെ
അതെ കണ്ടായിരുന്നോ ആ വീഡിയോ
ആ വീഡിയോസ് കണ്ടു അപ്പല്ലേ ഇപ്പ അടുത്ത അയിന്റെ ആ എന്താ ഭാര്യ ആദ്യ ഭാര്യന്റെ ഉമ്മനെ പോയി അടിച്ചൊക്കെ ചെയ്തൊക്കണു ഹോസ്പിറ്റലിൽ പോയിട്ട്
ആണോ പിന്നെ അവരെ തൂക്കിലേറ്റ എന്നൊക്കെ പറയുന്നു അല്ലേ
തൂക്കിലേറ്റുണ്ട് കാര്യ
ആ ഒരു ജനങ്ങളൾെല്ലാരും കമന്റൊക്കെ ഇടുന്നല്ലോ
ഉം തൂക്കില് ഏറ്റല് ഒറ്റടിക്ക് കഴില്ലെ കാരണം ആ കുട്ടി അത്രേ അനുഭവിച്ചിട്ടില്ലേ അപ്പൊ അങ്ങനെ ആവുമ്പോ തൂക്കിലേറ്റാൻ പാടില്ല ഉം ആ കുട്ടി അനുഭവിച്ച പോലെ രണ്ട് കൈ ഒടിഞ്ഞിട്ട് ഇവരും അനുഭവിച്ചണം എന്റെ അഭിപ്രായത്തി ലതാണ് കാരണംച്ച ഒരു പിഞ്ചു പൈതല് ഉം
ആ അവന്റെ കരച്ചില് തന്നെ കേട്ട അവക്ക് ഇത്തിതിരിയെങ്കിലും സ്നേഹം ഇല്ലേ ആ കുട്ടി ഉപദ്രവിച്ചപ്പോ
ഉം അതല്ലേ ഞമ്മക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലോ നമ്മളത് കുട്ടികളെ മുഖത്ത് നോക്കിയാ തന്നെ നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറും ചെറിയ പൈതങ്ങളല്ലേ ആ ചിരി മതി നമുക്ക് ആഹ
കുട്ടീടെ ഫേസ് ഒന്ന് കാണണം
ആഹ പാവം തോന്ന
അതെന്തിനും വേണ്ടി അതല്ല അത് കരഞ്ഞപ്പോ തന്നെ അമ്മേ അമ്മേന്നായിരിക്കുവല്ലോ വിളിച്ചി ട്ടു എന്നിട്ട് പോലും അവൾക്കൊരു മനസ്സലിവ് ഉണ്ടായില്ലല്ലോ
എന്താപ്പൊ ചെയ്യണത് ഉം പ്രസവി ച്ചതല്ലേ ആവത്
അതാ ഇത്ര വേദനയന്ന് വേദനയറിഞ് പ്രസവിച്ചിട്ട് ഇങ്ങനെ കൊല്ലാൻ തോന്നോ
ഉം അതാ പറഞ്ഞത് എനിക്ക് അറീല
അമ്മയല്ല അതൊരിക്കലും ഒരു അമ്മയല്ലല്ലേ
ഉം കണ്ടഞമ്മക്കന്നെ അയിന്റെ ആ ഉള്ളില് ആ കുട്ടിന്റെ ഒരു അങ്ങനെ കണ്ടിട്ടേ ഭയങ്കര ങ്ങേറ് മനസ്ക്ക് കെടന്നിട്ടൊന്നൊരു സുഖം കിട്ടണില്ല എന്തോ പോലെ തോന്നാ
അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ആ കൊച്ചിനെ കൊല്ലേണ്ട ഒരു കാര്യുല്ലായിരുന്നു അല്ലെ പിന്നെ എത്ര എത്ര അനാഥാലയങ്ങള് അങ്ങനെയൊക്കെ കിടക്കുന്ന് ആ കുട്ടി അവർക്ക് വേണ്ടായെങ്കി അവർക്ക് വേണ്ടയെങ്കി അവിടെ എത്തിച്ചാ മതിയായിരുന്നു കുട്ടിയെ അതിന് കൊന്ന് കളയാന്ന് വേണ്ടത് അത്
തൊണ്ണൂറ്റന്ന് മുറിവോ അത്രേയും മോത്ത്ണ്ട്
അതെ അതെ ആ കൊച്ചിന്റെ
ഉം ഉം അങ്ങനെയൊക്കെ അനുഭവിച്ചിണെങ്കി വല്ലാത്തൊരു താണ കുട്ടി
ഉണ്ട്
ഉം എന്താപ്പൊ ചെയ്യണെ
ഇപ്പഴത്തെ കാലത്ത് എന്തൊക്കെയ നടക്കുന്നേന്ന് പോലും വേറെ പിന്നെ പത്തൊമ്പത് വയസ് കാരി എന്ത്‌ ജനലേക്കൂടെടുത്ത് എറിഞ് കുട്ടിനെ, അത് വേറൊരു സം ആഹ് അപ്പൊ ചോദിച്ചന്ന് പറയുന്നു ഇനി എന്തിനാ അവക്ക് ഉപദ്രവിച്ചത് ഇനി എന്തൊക്കെ ചെയ്യുംന്ന് ആർക്കറിയാം
അതാ പറഞ്ഞത് പ്പെല്ലാരും അറിഞ്ഞില്ലേ വൈറലായിലെ അപ്പൊ
അത് ബാത്റൂമിലെങ്ങാണ്ടല്ലേ പ്രസവിച്ചെ
ഉം പക്ഷെ ഇപ്പ അറിഞ്ഞിലെ ഇങ്ങനെ അവളാണ് വലിച്ചെറിഞ്ഞെ കുട്ടീനെന്ന് അറിഞ്ഞപ്പളേ
ആ കുട്ടി രക്ഷപ്പെട്ട്, ഇല്ലേ അതും മരിച്ചുപോയേനെ
ഉം
അതെയതെ ഒരമ്മക്കും ഉണ്ട് ഒരമ്മമാർക്കും അങ്ങനെ തോന്നില്ലല്ലേ കൊ പിഞ്ചു കുഞ്ഞുങ്ങളെ
ഉം അതല്ലേ ഈ കുട്ടികളില്ലാത്തവരെത്രേണ്ട്, ന്ന അവർ ക്ക്‌ കൊട്തൂടെന്ന ഉം അവര് പൊന്നുപോലെ നോക്കി
ട്ടികള് ഇല്ലാത്തവര് വെഷമിച്ച് ജീവിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ കൊന്ന് കളയും ആ ഒരു രീതിയിലോട്ട് നമ്മള് പോണ്
ഉം ഉം
പ്പ കല്യാണം കഴിക്കാൻ തന്നെ ഓരോരുത്തർക്ക് പേടിയാ. എന്തൊക്കെ സംഭവങ്ങള നടക്കുന്ന
ഒരുപാട്ണ്ട് ഒരു പെണ്ണ് മരിച്ചില്ലേ മുടി കൊ കൊർഞ്ഞിട്ട് കളിയാക്കി എന്തോ പറഞ്ഞങ്ങാണ്ട് തൂങ്ങി മരിച്ചതാണ് ഒരു മാസോ അത്രക്കയ്റ്റുള്ള കല്യാണം കഴിഞ്ഞിട്ട്, എന്തെല്ലാ കേക്കണ്
കേട്ടിട്ടില്ലേ സ്ത്രീധന പീഡനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കെട്ടിച്ച് കൊണ്ടോവും ഒന്നും വേണ്ടാന്ന് പറയും, പിന്നവിടെ ചെല്ലുമ്പം
എല്ലാരും ചോയ് ച്ചാണ്
ഉണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി
എന്തൊക്കെ കേക്
അതെ അതെ നമ്മൾ പ്രതീക്ഷിക്ക നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ നടക്കുവോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ശിക്ഷയൊക്കെ മാറ്റണം തൂക്ക കയറ അല്ലാതെ വെടിവെച്ച് കൊല്ലാം ഇന്നാരോ വേദന അറിയണോ ഇവരട്ട ജയില കിടന്നിട്ട് ഒരു കാര്യല്ല ജയിലിൽ കിടന്നിട്ട്
ജയിലയില് കടക്കാൻ പോകുവല്ലോ എല്ലർക്കും സന്തോഷം കാരണം നല്ല ഭക്ഷണംൊക്കെല്ലപ്പ ജയിലില് കിട്ടണത് പിന്നെ ജോലി എടുത്തതിന് പൈസ വേറെ കിട്ടണ കൊടുക്കണ്ട്
അതെ സുഖം സുഖിക്കാൻ അവര് തോന്നുന്നു അപ്പൊ അവർക്കരു പേടി ല്ല എന്ത് ചെയ്തല് ഈ നാട്ടിൽ
എന്താലേ ഓരോരോ വാർത്തകൾ കേൾക്കും ക്കുമ്പ നമ്മൾ ഇതില്